ആഹ് കേക്കാവോ.
ആഹ് കേക്കാം
ഉം എന്താണ് പരിപാടി സൺഡേ ആയിട്ട്.
സൺഡേ ആയിട്ട് പ്രത്യേകിച്ചൊന്നുവില്ല ടി വി കാണുന്നു. വീട്ടീ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു. അവടോ
ഇവിടേം ഒര് നെഗറ്റീവ് പോലെ.
എന്ത്
കാലാവസ്ഥയും മോശവായി ആഹ് വെയിലും വെട്ടവൊന്നും ഇല്ല ഇങ്ങനെ മൂടി മഴക്കോളിന്റെ ഒരു ഇതിലായി അഹ് രാവിലെ തൊട്ടേ അങ്ങനെ തന്നെ.
ഇവിടെ നല്ല വെയില് മിറ്റത്തെറങ്ങാൻ വയ്യാത്തകണക്ക് വെയില് ആഹ്.
രാവിലെ തൊട്ടേ ഇങ്ങനൊള്ള കാലാവസ്ഥ നിക്കുമ്പൊ മഴയും ഇല്ല എന്ന മഴ പെയ്യുന്നില്ല രാവിലെ തൊട്ടേ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു വല്ലാതല്ലേ.
ആഹ് അതൊണ്ട് ഇവിടെ പക്ഷേ നല്ല വെയില്.
ആഹ്.
മഴ പെയ്തിട്ട് അന്ന് രണ്ട്, മൂന്ന് ദിവസം മഴ ഉണ്ടായിരുന്നു പിന്നെ മഴയുടെ കോളുണ്ട് പിന്നെ കോളും ഇല്ല ഒന്നുമില്ല ഫുൾ വെയില്.
ആഹ് അതാ. ആഹ് നല്ല വെയിലുണ്ടോ ചൂടുണ്ടോ ഭയങ്കര
ഉം നല്ല ചൂടുണ്ട് ഭയങ്കര ആവി അന്ന
ഇവിടെ ആവിണ്ട്.
ആഹ് ഇവിടെ നല്ല ആവി മിറ്റത്തൊക്കെ ചെറുതായിട്ട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അല്ലാതെ വല്ല്യ ഇതൊന്നുല്ല നമ്മള് പെരക്കകത്തിരുന്നാലും ഭയങ്കര ചൂട് തന്നെ. ഒരിതില്ല പഴയ കണക്കാണ് ഓഹ് ഇപ്പ ആണ്ട് കഴിച്ചതേ ഉള്ളൂ അവിടോ.
എന്താരുന്നു, എന്താരുന്നു കഴിക്കാൻ.
ഇവിടുന്ന് ചേച്ചീടെ സ്പെഷ്യല് മന്തി ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോ ക്കിയതാ ചേച്ചീടെ മോടെ കൂട് ട്ടാരൊക്കെ വന്നു അപ്പൊ പിന്നെ ചേച്ചി അതൊന്ന് വെച്ചുനോക്കി. അപ്പം സൂപ്പറായിരുന്നു ആദ്യായിട്ട് ട്രൈ ചെയ്തയാ. എന്നാ നല്ലയാരുന്നു നമ്മള് കടേന്നു കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ചെയ്തു ഓഹ് എല്ലാം ഒണ്ടാക്കി എല്ലാം ചേച്ചി തന്നെ ചെയ്തു.
ഓഹ് അങ്ങനെ ആ അപ്പ പിന്നെ നന്നായിട്ട് കെടന്നൊറങ്ങാല്ലോ ഇനി.
ആ ഞാനവിടെ കെടന്നയാരുന്നു ചുമ്മാതെ ടിവിയും കണ്ടിങ്ങനെ യു ട്യൂബില് വീഡിയോ കണ്ടിങ്ങനെ കെടന്നതാ.
ആ കടേന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും നല്ലത്
വീട്ടി ഒണ്ടാക്കുന്നയാ ആ അതാണ്. കടേന്ന് വാങ്ങിച്ചാ നമുക്കറിയാ ഒക്കത്തില്ലല്ലോ അവരെങ്ങനെയാ ഒണ്ടാക്ക ന്തുവാന്നെന്നോ ഇപ്പ ആണെങ്കി മൊത്തം അസുഖങ്ങളാ എല്ലാടത്ത അന്ന് ഷിഗില്ല ഓരോ കടേലൊക്കെ വന്ന് അന്വേഷിക്കുവല്ലേ അത് ഇതൂന്നും പറഞ്ഞിട്ട് കൊറെ കടയൊക്കെ പൂട്ട ട്ടാനൊക്കെ നിന്നെയല്ലേ. ആ ഇവിടേ ഒണ്ട് കൊൽ ആ ഇവിടെല്ലായിടത്തും ഇങ്ങനെ തന്നെ കൊറെ പേര് കൊറേ പേരൊക്കെ ആശൂത്രിലായിരുന്നു. ഞങ്ങടെ വീടിന്റെ അടുത്തുന്നും ഇങ്ങനെ വയറുവേദനേം അതൊക്കെയായിട്ട് ഓരോരുത്തരൊക്കെ ആശൂത്രിലൊ അഡ്മിറ്റ് ആയിരുന്നു ഷിഗില്ല ഒന്നും അല്ലാരുന്നു അല്ലാതെ നമ്മളീ വെള്ളം കുടി ക്കുമ്പഴേ ഇപ്പഴ്ത്തെ കാലാവസ്ഥയുടെയൊന്നു ആ കാലവസ്ഥേടെയാണ്
എനിക്ക് വൈറൽ ഫീവർ ആരുന്നു.
ആ വീട്ടിലിപ്പ എല്ലാർക്കും പനിയാ എന്റെ വീട്ട
ആഹ് ഞാനിപ്പ ഹോസ്പിറ്റലിലാണെങ്കി ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുവാ മെഡിസിറ്റിയിലേ.
ഓഹ് അതാണ് പനി, എല്ലാർക്കും പനിയാ.
പനിയായിട്ടാണ് പോയത് പനിയായിട്ടാണ് പോയത് ഹോസ്പിറ്റലില്. അപ്പം ചെക്ക് ചെയ്തെല്ലാം വന്നപ്പഴാണ് ആ ഇൻഫെക്ഷൻ ആയതെന്ന് അറിയുന്നേ കൊറെ നാളുകൊണ്ടേ ഒണ്ട് ഞാനിങ്ങനെ പനി വരും മരുന്ന് കഴിക്കും മാറും. അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പനി വരും മരുന്ന് കഴിക്കും മാറും അങ്ങനെയൊക്കെ ആയതുകൊണ്ടേ
അത് ശെരിയാ നമ്മള് വീട്ടിലെ മരുന്ന് കഴിക്കും കുറയുമ്പോ നമ്മള് പിന്നെ അതങ്ങ് നിർത്തും
ഉം നമ്മള് പിന്നെ അതിനായിട്ട് മൈൻറ് ചെയ്യത്തില്ല പിന്നൊരു പനി വരുമ്പഴാ നമ്മള് മരുന്ന് കഴിക്കുന്നെ
അഹ് അതാണ് അതങ്ങുള്ളിൽ തന്നെ കെടക്കും പനി മൊത്തത്തി പോവത്തില്ല
പനി ഇപ്പഴത്തെയൊരു പണ്ടൊക്കെ ആയിരുന്നെങ്കിലേ പ്പ ഈ പനിയൊക്കെ വരുമ്പോ ആവിയൊക്കെ പിടിച്ച് എന്തെങ്കിലും കഷായം സ്വന്തായിട്ടൊക്കെ ക ഉണ്ടാക്കി കഴിക്കുമ്പം നമുക്കങ്ങ് പണ്ടൊക്കെയങ്ങു മാറും പക്ഷെ ഇപ്പൊ അതേക്കൂട്ടൊന്നും കഴിക്കാൻ
ആ ഇപ്പം നമ്മളാ ഫുഡിന്റെ രീതിയണ് പണ്ട് നമ്മള് അമ്മമാര് അവരൊക്കെ ആണെങ്കിൽ നമ്മടെ വീട്ടി തന്നെയുള്ള കൃഷിയൊക്കെ ചെയ്തതും അതും ഇതൊക്കെ നമ്മളിപ്പോ എന്തൊക്കെയാ തിന്നുന്നെ കടേന്നൊള്ളതല്ല്യോ തോനേം കഴിക്കുന്നെ
ഫുഡും ഈ മെഴുസിനോട് ചേ ചേർന്ന് പോകത്തില്ല
ആ അതിന്റെ കൊഴപ്പാണ് നമ്മുടെ ഫുഡും പിന്നെ ആ നമ്മള് പൊറത്തുന്നും കഴിക്കത്തില്ലേ നമ്മടെ വീ ട്ടാർക്ക് തന്നെ എന്റെ അച്ഛനും അമ്മക്കും ഇപ്പഴും പൊറത്തുന്നു കഴിക്കുന്ന ഇഷ്ടല്ല അവര് തോനെ അങ്ങനെ കഴിക്കത്തില്ല ഇങ്ങനെയുള്ള നമ്മള് തിന്നുന്ന ഐറ്റംസ് ഒന്നും അവര് കഴിക്കത്തില്ല അവര് പറയുന്ന ഓ ഞങ്ങക്ക് വേണ്ട നിങ്ങള് തിന്നോ നമ്മൾ പിന്നെ നമ്മ ക്ക് കൊഴപ്പൊല്ല നമ്മട പിള്ളാരൊക്കെ ഇനി ഇതൊന്നു ആരിക്കത്തില്ല വീട്ടി ഒണ്ടാക്കുന്ന ഒന്നും തിന്നാൻ പോന്നില്ല അവര് ഇത് കണക്കന്നാരിക്കും പഷെ അവർക്ക് തിന്നാം പറ്റത്തില്ല അമ്മെക്കാണെങ്കി പൊറത്ത് ഒരുകല്യാണത്ത്ന് പോയ് കഴച്ചാതന്ന അമ്മക്ക് വീട്ടിവന്ന് ചോറ് തിന്നാലെ സമാധാനവത്തോള് അമ്മട വീട്ട്ലെ ചോറ് ആ അമ്മെ അങ്ങന അതങ്ങന ശീലിച്ചു പോയവര്
ഇപ്പൊ രാത്രിയില് ഏഴു മണീടെ ഫംഗ്ഷനൊക്കെ പോ പോയിട്ട് വന്നാലേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാലേ പിന്നെ രാത്രിയില് കെടക്കുന്നേന് മുന്നേ ചോറ് വീട്ടിലെ ചോറ് കഴിച്ചി- ട്ടേ കെടക്കത്തൊള്ള് അത് എല്ലായിടം അങ്ങനെയ ആഹ് അതെ അതെ ഞാൻ ഇപ്പോ അഞ്ചു മണിക്ക് അഞ്ചു മണി ആറു മണി ടൈമിലാ കഴിക്കുന്നെങ്കിലും ഞാൻ ആഹ് പിന്നെ ഫുഡ് കഴിക്കത്തില്ല ചോറ്
ആഹ് എനിക്കും ചോറ്ന്ന ഭയങ്കര മടിയാണ് അപ്പൊ ഞാനും പിന്നെ മ മറ്റേത് തിന്ന് വയറു നിറഞ്ഞ പിന്നെ തിന്ന അമ്മക്കൊക്കെയാണെങ്കി അത് തിന്നത്തില്ല അവല് അവരെവിടെങ്കിലും പോയ ഒരു ഇച്ചിരി കഴിച്ചിട്ട് പിന്നെ പറയാ ഓഹ് എനിക്ക് തിന്നാൻ പറ്റുന്നില്ല വീട്ടിപ്പോയി ചോയ്ച്ച് അവർക്ക് വീട്ടിനിന്ന് ചോറിതിന്നാലെന്തോ ഒരു ഹൊ സമാധാനാവത്തേ ഒള്ളു
ക്ക് അതല്ലേ നമ്മള് പൊർത്ത് പോയി ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കഴിയ്ക്കുമ്പം പെട്ടെന്ന് വീട്ടിലെ ഫുഡ് കഴി ക്കാനൊരു കൊതി തോന്നും
ആഹ് അതേ അവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത്
ആഹ്
ഉം അങ്ങനാണിപ്പം
എങ്ങും പോയില്ലേ ഇന്ന് സൺഡേയായിട്ട്
ഇല്ല ഇവിടെ ചേച്ചിടെ വീട്ടിലോട്ട് വന്നതാ ഇന്ന് ഇവിടെ മോ ചേച്ചിടെ ഓഹ് ഇന്നലെ വന്നതാ കുഞ്ഞൊണ്ട് അപ്പൊ അവനിപ്പോ ഒറങ്ങുന്നു ഇല്ല അവരടെ കൂട്ടാരൊക്കെ അവര് പത്താം ക്ലാസ്സാരുന്നു അപ്പൊ റിസൾട്ടൊക്കെ വന്ന് ഇനിയിപ്പം അവരെല്ലാരും വേറെ വേറെ കോ സ്കൂളുകളിലേക്ക് ആയിരിയ്ക്കത്തില്ലെ പോവുന്നത് ആഹ് അപ്പ അവരെല്ലാവരും കൂടെ ഇപ്പോ ഓരോ ഓരോ വീടുകളില് സണ്ടേ യാവുമ്പൊ ഇങ്ങനെ ഒത്തുകൂടത്തില്ലേ നമ്മളെ കൂട്ട്കാര് ആഹ് അങ്ങനെ അവരിങ്ങനെ ഒരുമിച്ച് കൂടിയപ്പം ഞങ്ങളേയും കൂടെ വിളിച്ചതാ വരാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങള് ഇങ്ങോട്ട് വന്നതാ
ആഹ് ആഹ്
ഉം ഇന്ന് വൈകുന്നേരം പോവും
വൈകുന്നേരം പോവോ എങ്ങെനാ ബസ്സി പോവോ
ഇല്ല അച്ഛൻ ഓട്ടോയും കൊണ്ട് വരാന്ന് പറഞ്ഞ് കുഞ്ഞൊണ്ടേ അപ്പൊ ബസ്സിലൊക്കെ പോവാൻ പാടാ മൂന്ന് മാ- സായതേ ഒള്ളൂ ആഹ് ആഹ് അത് ശെരിയാ പ്രിയ ദർശിനി ഞാ അതി ടിക്കറ്റ് വേണ്ട ഇപ്പൊ ഗവി ട്രിപ്പൊക്കെ കൊടുക്കുന്നൂന്ന് ആഹ് അതൊ തൊടക്കം കുറിച്ച് ന്നൊക്കെ പറയ്ന്ന്
മിക്കവാറും അത് നിർത്തുവായിരിക്കും എനിക്കറിയത്തില്ല ഇത് എന്തോ ആണെന്ന്
അവർക്ക് സത്യം പർഞ്ഞാ നഷ്ടം വെരും എന്നുവെച്ചാ ഇപ്പ അതിന്ശേഷം അയ്നകത്ത് വാർത്ത കണ്ടില്ലേ ഇപ്പ ഏറ്റവും കൂടുതല് സ്ത്രീകളാ വണ്ടി കേറുന്നേന്ന് നമ്മളയ്ല് ഫ്രീ ആയി ക്കയിഞ്ഞ ഞമ്മളെന്തായാലും കേറും
കേറും ഫ്രീയായിട്ട് പക്ഷെ ഈ ഫ്രീയായിട്ട് എഹ് കേറിയിട്ടേ ഈ ആണ്ങ്ങക്ക് ടിക്കറ്റ് കൊടുക്കണ്ടേ പുരുഷന്മാർക്ക് എന്നിട്ട് അവര് ഈ പൈസ കൊടുക്കാതെ സ്ത്രീകള് കേറിയിട്ട് ഇരിക്ക്യേം അവര് ടിക്കറ്റ് കൊട്ത്ത്ട്ട് നിക്ക് യേംചെയ്യുന്നു പക്ഷെ അവര് ഇരുന്നിട്ട് മ റ്റെവര് നിന്നായിരുന്നെങ്കി കൊഴപ്പഇല്ലായിരുന്നു അല്ലേ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ കൊഴപ്പ ഇല്ലാത്തവരൊക്കെ സ്ത്രീകള് എഴുന്നേറ്റ് നിന്ന് കൊട്ത്തിട്ട് അവരെ ഇരുത്തിയാര്ന്നെങ്കി
അതിപ്പോ ഇപ്പഴായാലും ആരും നിക്കത്തില്ല പുള്ളാരായാലും നമ്മള് നമ്മളൊക്കെയിങ്ങനെ വയസ്സ് വരുമ്പഴ് ഇങ്ങനെ എഴുന്നേറ്റ് കൊടുക്കും
അതെ
നമ്മളെ പോലെ ഉള്ളവർക്കെക്കെ അറിയാല്ലോ അവർക്ക് വയ്യാത്തയാണെന്ന് കാണുമ്പഴ് നമ്മൾ അല്ലെയി ഇപ്പൊ ഒര് അമ്മയും കുഞ്ഞും വന്നാലും നമ്മള് ചെലരാണെങ്കി എഴ്ന്നേക്കത്തില്ല ഈ പുള്ളാരൊക്കെ സെറ്റൊക്കെ ആവുമ്പഴേ അവരെല്ലം കു ഒരുമിച്ചൊക്കെ ഇരിക്ക്യുമ്പൊ ചെലപ്പൊ എഴുന്നേറ്റ് മാറ ത്തില്ലാ അങ്ങനെ ഒരു കൊഴപ്പൊഉണ്ട് അവര് അവര്ടെ കൂടെ ഇങ്ങനെ ഇരിക്കും കൊറച്ച് കാലം നി മിക്കവാകും നിർത്താൻ ചാൻസുണ്ട് ഇങ്ങനെ പോവുവാണെങ്കി നഷ്ടമാണെന്നൊക്കെ പറയുന്നവര്
അതെ നഷ്ടവാണ്
നല്ല നഷ്ടവാണ് എത്രോ കോടിടെ ഒക്കെ അവര് ജയിക്കാൻ വേണ്ടി ഒരു വാഗ്ദാനം കൊടുത്തതാണ് അത് അവർക്ക് തന്നെ ഇതായ കണക്കായി പോയി അവര് ജയിച്ച് അവര് എന്തായാലും പറഞ്ഞാ നമ്മള് ഇത് കൊടുത്തേ പറ്റത്തൊള്ളൂ അത്‌ ശരിയാ പക്ഷേ വൻനഷ്ട വാന്ന് നല്ലെ തന്നെ കെ എസ് ആർ ടി സി നഷ്ടത്തിലാന്നും പറഞ്ഞ് അല്ലാരുന്നോ കൊറേ നാള് പറച്ചില് ശമ്പളം കൊട്ക്ക്ന്നി ഇല്ല എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ പെൻഷൻ പിടിച്ചിട്ടേക്കുന്നുന്നൊക്കെ അതിന്റെ കൂടെ അപ്പ ഇതൂടെ ഫ്രീ യാത്ര എന്ന് പർഞ്ഞപ്പോ കൊറേ ആഹ് പിന്നെ അയ്ന്റെ കോടികൾ നഷ്ടമായി കാണും
ആണ് പിന്നെ രാത്രിൽത്തേയ്ക്ക് ഫുഡൊക്കെ ഇനി വീട്ടി ചെന്നിട്ട് ആക്കണ്ടേ
ഇവ്ട്ന്ന് കൊണ്ടു പൂവായിരിക്കും അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇനി വല്ല ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും
പാക്കറ്റ്ഡോ അതോ ഒണ്ടാക്കോ
കറ്റ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മെനക്കേടാ റൗണ്ടിലൊന്നും വരത്തില്ല വേറെ ഷേപ്പ് ആയിരിക്കും അതിന്റെ കൊഴപ്പൊഉണ്ട് ആഹ് അതിനി ഇപ്പൊ കടേന്നങ് വേടിക്കും നമ്മള് രാത്രി ആയിരിക്കും പോകുന്നത് അപ്പച്ഛൻ വന്നിട്ടേ പോകത്തൊള്ള് എന്തായാലും രാ പിന്നെ അവിടെ ചെന്ന് മെനക്കേടണ്ടേ ഇവിടുന്ന് കൊണ്ടു പോവന്നായിരിക്കും തോന്നുന്നത് അവിടെ എങ്ങന ഫുഡൊക്കെ കഴിഞ്ഞ
ഫുഡൊക്കെ കഴിഞ്ഞ്
ഉം മാരീഡാണോ അല്ലല്ലോ ഓഹ് അപ്പ കൊഴപ്പില്ല ഉം പിന്നെ
എന്തുണ്ട് വിശേഷം
വേറെ ഇങ്ങനെയൊക്കെ പോന്ന് പഠിത്തൊക്കെ കഴിഞ്ഞ് നിക്കുവാന്നോ
ആണാണ്
പി എസ് സി നോക്കുന്നുണ്ടോ ഇപ്പം
ആഹ് നോക്കുന്നോണ്ട്
ആഹ് എനിക്കും നോക്കണോന്നൊണ്ടായിരുന്നു ഓൺലൈൻ ആയിട്ടൊക്കെ എടുക്കാനേ പറ്റത്തോള്ളൂ പോയി പഠിക്കാൻ പറ്റാത്തോർക്ക് ആഹ് ഇപ്പം
ഞാൻ പിന്നെ ഓൺലൈൻ ആയിട്ട് ഇപ്പൊ ഒരു കോഴ്സ് എടുത്ത് ചെയ്യുവാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ
ആഹ് ആഹ് ഞാൻ നോക്കിയായിരുന്നു അത് ചെയ്യാൻ വേണ്ടീട്ട് കൊറെ വെ വേക്കൻസി ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ആഹ് അല്ല അതിന് വേക്കൻസി ഉണ്ടെന്ന് തോന്നുന്നു നല്ലേ അത്യാവശ്യം ആഹ് കൊറേ പേര് കേറിയായിരുന്നു ഞങ്ങളും ഇതേപോലെ റ്റി റ്റി സി കൊക്കെ റ്റി റ്റി സി ക്കൊക്കെ ഓഹ് റ്റി റ്റി സിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആദ്യം പി എസ് സിക്ക് പോക്കോണ്ടിരുന്നയ പിന്നെ റ്റി റ്റി സി കിട്ടിയപ്പൊ അതിനാത്ത് തൊട്ട് മാറി ആഹ് അപ്പൊ അങ്ങനെ ആയപ്പൊ അതീന്ന് കൊറേ പേര് ഇങ്ങനെ ഇത് പഠിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പോകുന്നു ദൂരെ പോകുന്നുന്നൊക്കെ പറഞ്ഞു പോയി എറണാകുളം ആ സൈഡ് അങ്ങോട്
ഇവിടെ ആണെങ്കി വീട്ടില് പറച്ചിലായിരുന്ന് ഇന്നതുപോലെ റ്റി റ്റി സിക്ക് പോ റ്റി റ്റി സിക്ക് പോന്ന്
ആഹ് ഞാൻ പോ കിട്ടിയപ്പോ അങ്ങ് പോയതാ എനിക്ക് അന്ന് എന്തുവാന്നറിയ അത് ഈ പി എസ് സി സി പഠിക്കാനുള്ള പ്രഷർ കൊണ്ട് ഞാൻ കുറച്ച് ഇത് റിലാക്സ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ് രണ്ട് വർഷത്തേക്ക് അടിച്ച് പൊളിക്കാൻ പക്ഷെ അത് അടിച്ച് പൊളിച്ച് നല്ലയായിരുന്ന് സർട്ടിഫിക്കറ്റും കിട് ട്ടി നമുക്ക് രണ്ട് വർഷം ഇതായി. ആഹ് അങ്ങനെ പോയതാ ഇനിയിപ്പം ഇനിയിപ്പ പി എസ് സി പിന്നെയും പി എസ് സി തന്നെ എന്ത് കോഴ്സ് പഠിച്ചാലും അല്ല ഇപ്പൊ ഇങ്ങനൊക്കെ പോവാണെങ്കിൽ നമ്മക്ക് മാറി പോവും അല്ലാതുള്ള എന്ത് പഠിച്ചാലും പി എസ് സി തന്നെ വരും അവസാനം അപ്പൊ അതിന് നല്ല ആദ്യമേ അങ്ങ് പഠിച്ചാൽ പെട്ടെന്ന് ജോലിയാവെങ്കിലും ചെയ്യും. ഇപ്പൊ ജോലി കിട്ടാൻ തന്നെ പാടാ സർക്കാർ ജോലി കിട്ടാന്ന് വെച്ചാ അത് വലയ കാര്യ.
അതെ
ആർക്കും അങ്ങനെ കിട്ടും ആഹ് അതാണ് എല്ലായിടത്തും ഒര് വെലയുള്ളന്ന് പറഞ്ഞാൽ ഒര് ജോലി ഉണ്ടെങ്കിലെ ഒര് വെലയുള്ളൂ അതുകൊണ്ട് ഒര് സർക്കാർ ജോലിയാണെ നല്ലയാര്ന്നു
അതെ അതെ എങ്കി ശരി
ഓക്കെ ഓക്കെ